പറഞ്ഞോ
എടാ നീ റെക്കോർഡ് ഷീറ്റ് വാങ്ങിച്ചോ
റെക്കോർഡ് ഷീറ്റ് അന്ന് മേടിച്ച വൈറ്റിരുപ്പുണ്ട് ഓ ഞാന ഇച്ചിരി അത് എനിക്ക് തോന്നുന്നു ഞാൻ എത്ര അറുപത് രൂപക്കാ മേടിച്ചത്
അറുപത് രൂപക്ക് വങ്ങിച്ചപ്പം എത്രണ്ണം കിട്ടി
അത് ഞാൻ എണ്ണി നോക്കിലത്
എഴുതാൻ തൊടങ്ങിയോ
എഴുതാൻ എഴുതാൻ പേപ്പറ് വേടിക്കണ്ടായിരുന്നോ ഞാൻ ഇനി നാളെ മേടിക്കനിയത്
എടാ വ എന്തോ വരയിട്ടത് വാങ്ങാനോ
ഉം വര ഇട്ടത്
എല്ലാം എഴുതുന്നത് വരയിട്ടതിനത്തല്ലല്ലോ
പിന്നെ
വരയിട്ടതിനത്ത് എഴുതുന്നത് എന്താവാ ജനറ്റിക്സും പിന്നെ ബയോകെമിസ്ട്രിടെ കുറച്ചും മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വരയില്ലാത്തിനകത്ത എഴുതണ്ടത്
ഇതൊക്കെ നമ്മക്ക് ആരെലും പറഞ്ഞു തരണ്ടായോ ബ്രോ
ചോയിക്കണ
ചോദിക്കാൻ എനിക്കത് ഇന്നലെന്നാ പറയലായിരുന്നു അതങ്ങനെ ഇങ്ങനെയുണ്ട് ഇങ്ങനെണ്ട് അങ്ങനെയുണ്ട്
പറഞ്ഞായിരുന്നെങ്കി ഇന്ന് എഴുതിയാനല്ലയോ
ചില പ്പോൾ സാധ്യതയുണ്ടായിരുന്നു
ആഹ്
കൊഴപ്പമില്ല ഈ തിങ്കളാഴ്ച വെക്കണന്ന് ക്ലാസ്സ്റപ്പ് പറഞ് മെസ്സേജ് ഇട്ടേക്കുന്നു
ആഹ് തിങ്കളാഴ്ച വെക്കണം തിങ്കളാഴ്ച ഭയിന്റ് ചെയ്യാൻ കൊടുക്കാന
നിന്റെ നിനക്കപ്പഴത്തേനു കിട്ടുവോ
ഞാൻ ഇന്നിരുന്ന് എന്താവാ ബയോകെമിസ്ട്രി എഴുതി
ആഹ് എഴുതിയപ്പ എന്നോട് പറഞ്ഞു എന്താ എഴുതി ആ എഴുതാൻ പോവാ നീ എഴുത്
അതിന് മെസ്സേജ് ഇട്ടാനോക്കാത്തയിന് പിന്നെ ഞാൻ എന്തോ ചെയ്യണം
ആ എന്നിട്ട് വ ഒന്ന് വിളി
അയിന് നിനക്ക് എഴുതാൻ പേപ്പറ് ഒണ്ടോ വരയിട്ടത്
മറ്റേ പേപ്പറല്ലേ വരയിടാത്ത എന്നാ അതിനകത്ത് എഴുതാൻ ഉള്ളത് പറയല്ലായിരുന്നോ
അത് ഞാൻ എഴുതിയില്ല
അയ്യോ പറയാന് ഒരേ ന്യായങ്ങളുണ്ട്
എടാ നിനക്ക് പിന്നെ അവളയച്ചുന്നതോ അപ്പൊ നിനക്ക് അത് നോക്കി എഴുതി കൂടായോ അതാ നോക്കാഞ്ഞെ അ പ്പ എന്റെ കുറ്റല്ലല്ലേ
ശരിയാ
ഉം
അപ്പ ഇനി എന്തായാലും പറ്റിയില്ലങ്കി നാളെത്തൊട്ട് ചെയ്യാ എന്തായാലും കൊറച്ച് ലാഗ് എയ്ത് നോക്കാം
ഉം നാളത്തേക്കൊള്ള വല്ല ഇമ്പോട്ടന്റ് അറിയാവോ
ഞാൻ ഇപ്പം ഉ നിന്നോട് നീ നീയിപ്പ പറഞ്ഞില്ലേ ബിറ്റ് ചെയ്താൻ ഇമ്പോർട്ടന്റ് സാധനം ഇല്ലെന്ന് അപ്പൊ ഞാൻ ഇത് പഴയ റെപ്പിന് ഞാൻ മെസ്സേജ് ഇട്ടാരുന്നു മെസ്സേജ് ഇട്ടിട്ട് എടുത്തില്ല പിന്നെ വിളിച്ചു വിളിച്ചപ്പോഴത്തെന് ഇപ്പൊ മെസ്സേജ് ഇങ്ങനെ വോയിസ് വന്നോണ്ട് ഞാൻ അപ്പൊ അത് കേട്ടിട്ട് എന്തൊക്കെയാന്ന് പറയാം അല്ല ആ സാധനം ഫോർവേഡ് ചെയ്യാം അപ്പൊ ഇമ്പോർട്ടൻ്റുള്ളതൊക്കെ കിട്ടും അപ്പൊ നമുക്കത്‌വി റ്റെടുക്കാം
ഞാനിതുവരെ ഒന്നും നോക്കിയില്ല
അപ്പൊ ഞാനും ഞാനും നോക്കിയന്നോ
നീ പടം വരയ്ക്കാൻ കൊടുത്തോ
അതാ ഞാനിപ്പം ഒരു ഇതിന് പോയിരുന്നു പാലുകാച്ചിന് ആ ഇവിടെ അപ്പ അവിടെ ഞാൻ കൊടുക്കായിരുന്നു ചെറക്കൻ വന്നെ ഞാ പിന്നെ വീട്ടിലോട്ട് ചെല്ലുമ്പം വിളിക്കണവെന്ന് വിചാച്ചിരുന്നയാപക്ഷേ ആ കാര്യം ഇപ്പയ ഓർത്തത് നീ വിളിച്ചിട്ടൊന്ന് കൊടുക്കണം ഫസ്റ്റിലത്തെ ഒരു പേപ്പർ വര ഇട്ടിട്ട് ആ ഇതുപോലെ ഇങ്ങനാന്ന് പറഞ്ഞിട്ട് നേരത്തെ കൊടുക്കുന്നത് ഇരുപതെണ്ണം എടുത്ത് കൊടുക്കാം ഈ വട്ടത്തെ വലിയ പാടില്ലാത്ത പടയൊക്കയാണ്തോന്ന് യ്യോആണോ
ടാക്സോണവ് വരച്ചിട്ടുണ്ടോ
ടാക്സോണവേതാ ആദ്യത്തെയാ പതിനഞ്ചോ അത് ഓക്കെയാ
പിന്നെ ആ ടാക് പിന്നെയൊണ്ട് പതിനഞ്ചെണ്ണം
ഉം ഉം
അങ്ങനെ മുപ്പതെണ്ണം ഉണ്ട് ടാക്സോണമി
ഉം വരയ്ക്കാൻ റൂട്ടല്ല എത്രണ്ണം കാണും
പത്തില്ല ഞാൻ തള്ള അടുത്തു ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞ് എന്തുവാ അത് കൊറേ യുണ്ട് ണ്ട്നോക്കിയിട്ട് പറയാന്നപറഞ്ഞ ഇതുവരെ പറഞ്ഞി
ഉം പിന്നെ ജെനറ്റിക് ശോ ഏതോ എഴുതാനുള്ള യെങ്ങാണ്ട്
ആ ജെനറ്റിക്സ് ഞാനെഴുതി ജനറ്റിക്സ് ഞാനെഴുതി
ഏത് വരെ ഇട്ടേനാത്ത
ജനറ്റിക്സും അതുപോലൊക്കെ തന്നെ ബയോകെമിസ്ട്രി എക്സ്പെരിമെന്റ് അല്ല എന്താവാ എക്സ്പെരിമെന്റ് വരെല്ലാത്തതിനകത്ത് എഴുതിയാ മതി പിന്നെ ബയോ കെമിസ്ട്രി വേറെ ഒരു മറ്റേ പടം വരയ്ക്കാനുള്ളതും എഴുതാനുള്ളതും കൂടെ ഒരുമിച്ചുണ്ട് അതായത് എഴുതിയതിൻ്റെ ബാക് ക്കിപടം വരയ്ക്കാനുള്ളത്
ആഹ്‌
രണ്ടുമാ എഴുതിയത്
ഉംഉം ആ എന്തായാലും അത് നോക്കാത് എന്നാലും കുറച്ച് ലേറ്റ് ആകും ഇപ്പം അതിനനുസരിച്ച് ചെയ്യാം
തിങ്കളാഴ്ച കൊടുക്കണ്ടായോ
ആതിച്ചി ലേറ്റ് ആകും അതൊന്നും കൊഴപ്പുല്ല
റെക്കോ ഡെങ്ങാണ്ട് ഇരുപത് മാർക്കറ്റല്ല ഞാനിത് പ്രാക്ടിക്കല് ചെയ്ത് ഞാൻ ജയിക്കും
ഇരുവതല്ല മുപ്പത് മാർക്കാ
ആ മുപ്പത് മാർക് പോന്നേ എന്തുവാ ഗ്രേഡ് പോവും അതല്യോ
ർബേറിയത്തിനും കിട്ടത്തില്ലല്ല
അതാ ഇത്
ഓ ഞാനിവിടെ കെടക്കന്ന് പഠിക്കണം പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് പക്ഷെ പഠി
ക്ഷേ എന്തേ എവ ടെ എങ്ങനെ ഒരു പിടുത്തോയിലിയോ
അത്യം
വിറ്റെടുക്കുന്നതാ
അതല്യോ പറന്നത് ഇമ്പോർട്ടന്റ് നോക്കീട്ടെട്
ആഹ് ഇപ്പ ഞാം പറഞ്ഞുരത്തില്ല അപ്പ എടുക്കുന്നോന്ന്
നോക്കട്ടെ പഠിക്കാം പറ്റുന്നന്നെ പഠിക്കാം
ഓ ഓ അപ്പൊ ഒറ്റ അടിക്ക് പഠിക്കാനക്കെ ഒക്കും
ഞാനങ്ങനാ മറ്റേത് പഠിച്ചത് കയിഞ്ഞ എക്സാമിന്റെ
ആ ആ എന്നട്ട് വല്യ ആ അയാളെഴുതിയാരുന്നല്ലോ
ഉം പഠി ചേക്കേ എഴുതിയല്ല -
ആഹാഹാ പിന്നെ കൊഴപ്പില്ലല്ലോ
ഞാ രാത്രിൽ ഒറങ്ങിയില്ല പത്ത് മണിതൊട്ട് പന്ത്രണ്ടേ മുക്കാലല്ല ഒരു മണി വരെയിരുന്നു പഠിച്ച്
ആ ന്ന
എന്നിട്ട് പിന്നെ പിന്നെ വെളുപ്പിനെ അന് ഞ്ചോണിയായപ്പ എഴുന്നേറ്റിയിട്ടിരുന്നഠിച്ച
ആഹ് അഞ്ചുമണി തൊട്ട് എത്ര മണിവരെ
ആറ് മണി വരേ പഠിച്ചൊള്ളു അതഴിഞ്ഞ് പിന്നെ ജോലി ഒണ്ടായിരുന്നു
ആഹ് എന്നിട്ട് രാവിലെ വന്ന സമയത്ത് ചോദിച്ചു പഠിച്ചോ ഇല്ലടാ ഒന്നും പഠിച്ചില്ല
അങ്ങനെ എങ്ങനാ പഠി ചന്ന് പറയുന്നത്
ആന്തോറവാ അല്ലേ പഠിച്ചത് ഇത്രേം പഠിച്ചി അങ്ങനെ പറയണം
അങ്ങനെ പറയുന്ന എനിക്ക് ഇഷ്ടല്ല അങ്ങനെ പറഞ്ഞൂടാ നമ്മള്
ഇയ്യോ നമ്മള് കണ്ണിട്ടാലോ ഇല്യോ
അങ്ങനല്ല നമ്മള് പഠിച്ചാലും പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടായാലും ആരുടെ അടുത്തും നല്ല പോലെ എഴുതിയെന്നൊന്നും പറയത് നമ്മള് ഓവേ പാടായിരുന്നന്നേ പറയാവൊള്ളു
ഉം യ്യോ അതിനേക്കെയാ ഫേക്ക് ഫ്രണ്ട്സെന്ന് പറയുന്നേ
ആ കൊഴപ്പില്ല അങ്ങനെ പറഞ്ഞാലും കൊഴപ്പില്ല
പക്ഷെ ഞാനങ്ങനെ പറയുവോടാ
ഇപ്പം പറഞ്ഞല്ലേ ഇപ്പൊ
നീയന്ന് പറഞ്ഞു.
ന്തുവാ.
ഫേക് ഫ്രണ്ട്.
ആഹ് ആഹ്. അങ്ങനെ പറ അങ്ങനെ കാണിക്കുന്നൊരു ഫ്രേ ഫേക്ക് ഫ്രണ്ട് ആന്നല്യോ അപ്പോ ഞാൻ
പക്ഷെ നീ അങ്ങനെ കാണിച്ചായിട്ട് എനിക്ക് മന തോന്നിയിട്ടില്ല.
നീ അഫിനയിക്കുവതാണ്‌.
എന്തുവാടാ ഞാ അങ്ങനെ പറയുന്ന് തോന്നണുണ്ടോ ഫേക്ക് ഫ്രണ്ടാന്ന്.
ആഹ് തോന്നണ്ട് ഇപ്പം പറഞ്ഞല്ലോ.
എപ്പം പറഞ്ഞ് എന്തുവാട ഞാ അങ്ങനെ പറയോട.
പിന്നെ നിന്റെ വായെ നെല്ലി ഇപ്പഅത് വന്നത്.
ഞാൻ നീയാന്ന് പറഞ്ഞില്ലല്ലോ.
നീ അങ്ങനെ പറയണ്ട് എനിക്കത് മനസ്സിലായി. അത്ര അതൊക്കെ മനസ്സിലാക്കാള്ള ബുദ്ധി എനിക്കുണ്ട്.
എന്തുവാടാ ഞാ അങ്ങനെ പറയോളാ നിന്നെ ഫേ ഫ്രണ്ടന്ന് എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് തല്യോടാ നീ ആണോ ഇല്ലിയോ ആണ് ആണ്. പറയും.
ആഹ് എന്തലു ആവട്ടെ.
ആഹ് ആണോ ല്ലിയോ അത് പറ.
അതെനിക്കറിയത്തില്ല പോ.
ആണന്ന് പറ.
ഇല്ല പറയത്തില്ല.
ആണന്ന് പറ.
ക്ക് നാണോ ഇല്ല്യോടാ ഇങ്ങനെ പറഞ്ഞു പറയിപ്പിക്കാന്.
എനിക്ക്നാണ ഇല്ല.
ആഹ് അത് നമ്മക്കറിയാ.
ആഹ് അതറിയല്ലോ.
നാളെ ഇനി ആരായിരിക്കും നിക്കുന്നെന്ന് ഓർത്തിട്ട് എനിക്ക് അടുത്ത ടെൻഷൻ.
ആന്തോറ നടക്കാനുള്ളത് നടക്കും. എന്തുവായിത്
ശോ നാളെങ്ങൂടെ എങ്ങനെയൊന്ന് കഴിഞ്ഞിട്ടിയാ മതിയാര്ന്നു
ഉം നാളെ കൂടി കഴിഞ്ഞാ പിന്നെ അടുത്ത് ലാഭ് വരുന്ന എല്ലാം വരുന്നെ
ഓ ലാബ് എന്തുവാ തിങ്കളാഴ്ച രണ്ട് ലാബ് ചെയ്യാനുള്ളത്
ഉം ആ പിന്നെ നമ്മടെ പഴേ റപ്പ് ഈ മന്തിടെ കാര്യം ഞാൻ പിന്നെ ചോദിച്ചില്ല ഗ്രൂപ്പ് വല്ലെ മെസ്സേജ് ഇട്ടായിരുന്നോ പിന്നെ വല്ലോം
ഇല്ല
നിങ്ങടെ ഗേൾസിന്റെ മാത്രല്ല നമ്മടെ എല്ലാ
ഇല്ലെന്ന്
ഓ ഞാൻ നോക്കാൻനേരത്ത് പത്ത് മുപ്പത്താറോ മുപ്പത്തെട്ടോ ഇത്രയും മെസ്സെജെങ്ങാണ്ട് കിടപ്പുണ്ടായിരുന്നു അണ്ടറ് ചെയ്തത് ഞാൻ പിന്നെ നോക്കിയില്ല നേരെ താഴെ വന്ന് ഇപ്പോഴത്തെ ക്ലാസ്റപ് ഇട്ട മെസ്സേജ് നോക്കി ക്ലാസ്ഉണ്ടെന്നു ആ ടീച്ചറിന്റെ
അന്നെന്തായാലും രണ്ട് പ്രാ റ്റിക്കലുണ്ട്
വൈകിട്ട് വരെ കാണുമോ അത്‌
ആ അതറിയത്തില്ല മറ്റേ ഈ മാസ്കുലേഷൻ ചെയ്യാനും പിന്നെ ടാക്സോണമിയും
ഉം
പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബുധനാഴ്ച മോഡൽ പ്രാക്ടിക്കല്
ഉം അപ്പഴത്തിന് സാനം കിട്ടണം റെക്കോളില്ലിയോ
അന്ന് സർട്ടിഫൈ ചെയ്യിക്കാനാ
ഉം
പിന്നെ പിന്നെന്താ ഉം പിന്നെ ഏഴ് അല്ല ആറ് ആറ് ഏഴ് എട്ട് പ്രാക്ടിക്കല്
അടുത്ത ആഴ്ചയാണോ അത് കഴിഞ്ഞിട്ടുള്ളോ അടു ആ അപ്പം
അതായത് ബുധൻ വ്യാഴം വെള്ളി
ഉം ഒന്ന് ഒന്ന് പ്രൊജെക്റ്റ് അല്ലെ
ആദ്യത്തെ രണ്ട് ദിവസം ആദ്യത്തെ ദിവസം ഫിഫ്ത്തിലെ പ്രാക്റ്റിക്കല് രണ്ടാമ ത്തെ ദിവസം സിക്സ്തിലെ പ്രാക്ടിക്കല് ക്കല് മൂന്നാമത്തെ ടോസം പ്രോജക്റ്റ്
പിന്നെ കൊഴപ്പില്ല ആ കൊഴപ്പമില്ല എന്ത് കൊഴപ്പമില്ലന്ന ആ ചുമ്മാ അങ്ങ് പറയ കൊഴപ്പില്ലന്നൊക്കെ
ഉം
പിന്നെ എന്തുവാടാ